ഹലോ
രാവിലെ എന്തൊക്കെയുണ്ട്
നല്ല മഴ മഴ ചെറുതായി പെയ്യണുണ്ട് ഉച്ചക്കേക്കുല്ലേ ഭക്ഷണം ഇണ്ടാക്കുന്നേന്റെ ഇതിലാ
ഉം
രാവിലത്തേക്ക് പുട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്താ
നേരത്തെ എഴുന്നേക്കോ അന്നേരം
ഇത് ഇതാക്കി കഴിഞ്ഞ് കൊറച്ച് പണിയെല്ലോണ്ട് അപ്പൊ പിന്നെ വേഗാക്കി വെച്ചാ നമ്മ ഏഹ് ഇതായില്ലേ വെറുതെ ഇരിക്കാലോ
ആഹ് അങ്ങനെ
ഇന്ന് പുട്ട് അല്ല ഭർത്താവിന് പണിക്കോണം അപ്പൊ ഇന്ന് മക്കക്ക് വിദ്യാലയങ്ങളെല്ലാം അവധിയല്ലേ
ആഹ് അതെ അതെ
ആഹ് അപ്പൊ മോന് എൽ കെ ജിയിലാ മോള് ഒന്നിലും ഒന്നാം ക്ലാസ് മുതല് ശനിയാഴ്ചയും സ്കൂ ഏഹ് വിദ്യാലയങ്ങളുണ്ട് പക്ഷെ ഇന്ന് മോക്ക് അവധിയാ അതുകൊണ്ട് പിന്നെ പ്രശ്നോല്ല ഇല്ലെങ്കി ഏഴെ ഇരുവെയിന് വി മക്കളെ വിളിക്കണം എന്ന് വച്ചാ എട്ട് ഇരുവീന് ബസ് വരും അപ്പളേക്ക് ഉച്ച ക്കില്ലെ ഭക്ഷണം രാവിലെ കൊണ്ടോണ്ട ഭക്ഷണം എല്ലാം ആക്കണം ഇന്ന് പിന്നെ ഇതല്ലേ അപ്പൊ അത് ശീലായൊണ്ട് അത് കേക്കഎന്നാ കഴിഞ്ഞില്ലേ
ശെരി ശെരി അവിടെ ഇവിടെ ഇന്നലെ രാ ത്രി മുതൽ തൊടങ്ങിയ മഴയാ ഇതുവരേക്കും നിന്നിട്ടില്ല
എണീക്കാൻ തന്നെ കയൂലല്ലോ എന്ന്
ആഹ് എല്ലാം മോക്ക് എട്ടുമണി ആഹ് നോക്ക ഞങ്ങൾ എനിക്ക് രണ്ടാ പെമ്പുള്ളോരാ
ആഹ്
അവര് ഒരാള് യു കെ ജിലും ഒരാൾക്ക് ഒന്നര വയസ്സും
ആഹ് അപ്പൊ ഒന്നര വയസ്സുകാരി ആദ്യം എണീക്കും
അതെ
അവർക്കെല്ലാ ഒറങ്ങിക്കൂടെ നമുക്കെല്ലാം അവസരം കിട്ടുന്നില്ല ഇത് ഉറങ്ങാനും ഇവരക്ക് കഴിയൂല്ല
അങ്ങനെ രാവിലെ ഞാനിപ്പൊ ഒരു ഏഴ് മണി ആയപ്പോ എഴുന്നേറ്റതേ ഉള്ളൂ എഴുന്നേറ്റ ഇങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷെ
ഞാനേ ഇപ്പൊ ഇന്ന് അർജന്റീനയുടെ കളിയല്ലേ അപ്പൊ ഭർത്താവ് കളിയാണായിരുന്നു മൂന്നരക്കല്ലേ കളിയുണ്ടായെ അപ്പളേ ഞാൻ എണീറ്റിട്ടുണ്ടായി പിന്നെ കൊറച്ച് കെടന്ന് പിന്നെ ലാസ്റ്റ് ആവുമ്പോ നല്ല കളിയായിരുന്നു അപ്പൊ അതിരുന്ന് കണ്ടു
ആഹ് ഹാ ഹാ ഹാ
നല്ല കളി എന്ന് വെച്ചാ അടിപൊളി കളിയായിരുന്നു ഇന്ന് ഒന്നൊന്നര കളിയാ ഉണ്ടായി
എന്നിട്ട് ആര് ജയിച്ചു
അർജന്റീന ജയിച്ചു പക്ഷെ എതിർ ടീം എന്താ പറയാ പൊളി ടീംമ്
ഉംഹ് ഉംഹ് ഉംഹ്
അങ്ങനല്ല ഇത്ര പിന്നെ ജയിച്ച ടീമല്ലേ ഈ അർജന്റീന പക്ഷെ അതും തോക്കുന്നുള്ളൊരു മട്ടിലാ ഉണ്ടായേ അവര് രണ്ടേ രണ്ടായി ലാസ്റ്റ് ഇവരെട്ട് അവരക്ക് ഒരു ചാൻസും കൂടി കിട്ടിയതാ പക്ഷെ അത് തെന്നിപ്പോയി ഇല്ലെങ്കില് മ റ്റവര് കൊണ്ടോട്ടായിന് കോപ്പക്കാര് കൊണ്ടോട്ടയിന്
ആഹ് അങ്ങോട്ടൊക്കെ ഈ ഫുട്ബോളിന്റെ ആഹ് ഫാൻസ് ആണല്ലേ
അല്ല അങ്ങനെയല്ല എനക്ക് റൊണാൾഡോനെ ഇഷ്ടം പക്ഷെ കളിയ് നമു ക്കൊരു നല്ലൊരു അടിപൊളി കളിയാവുമ്പോ അങ്ങനെയാണ ഞാനങ്ങനെയാണ് ഭർത്താവ് ആഹ് ടീമ് ഒന്നും അല്ല പക്ഷെ കളി കാണും നല്ല നല്ല ടീമിന്റെ കളി കാണും ബ്രസീലായാലും അർ ജന്റീനയായാലും പോർച്ചുഗലിന്റെ പിന്നെ ഫ്രാൻസിന്റെ എനക്ക് ഫ്രാൻസ് ജയിക്കണംന്നാ ഇഷ്ടം
എനിക്ക് പിന്നെ ഈ മാതിരി കാര്യ ങ്ങളൊന്നും അറിയത്തില്ല അങ്ങനങ്ങനെ ക്രിക്കറ്റോ ഫുട്ബോളോ
അപ്പൊ ഭർത്താവ് ഇതിലൊന്നും തല്പര കക്ഷിയല്ല
അല്ല അല്ല അല്ല അല്ല
ആഹ് ഇവിടെ ഇപ്പൊ കളി കാണാനായിട്ടാണ് പിന്നെ ടെലിവിഷൻ വരെ വാങ്ങി ഫോ മൊബൈലിൽ കാണുമ്പോ ഒരു ഇതില്ലല്ലോ
മക്കൾ എത്ര പേരാ
രണ്ടാള് ഒരു മോന് അത് എൽ കെ ജി ഒരു മോള് അത് ഒന്നില്
ആഹ് ആഹ് ആഹ് ആഹ്
അവിടുത്തെ ഒരാള് യു കെ ജീന്നല്ലേ പറഞ്ഞേ
ആ ഒരാ യു കെ ജി
ഉം
ഒരാൾ ചെറിയ ആള.
ഉം ക്ഷെ മോള് കൊറ്ച്ചും കൂടെ നോക്കൊല്ലൊ ഏട്ടത്തി. ഇവിടത്തെ എ അനിയത്തീടെ കുട്ടിണ്ട് അവക്കൊരു നാലു മാസായി. പക്ഷെ എന്റെ മോക്ക് ഭയങ്കര ആഗ്രഹ കുട്ടീനേ എടുക്കണം എടുക്കണം എടുക്കണം.
ആന്ന് അങ്ങനാ ഫ്ള്ള് കുഞ്ഞ് പിള്ളാരെല്ലേ
അല്ല നമ്മ് ഇങ്ങനെ കാണൂല. നമ്മ ഇവിടെയെല്ലേ നമ്മ വേറെയാ. അമ്മം. നിക്ക്ന്ന വേറെയാ എന്റെ വീട്ടിലാന്ന് കുട്ടില്ലെ. ഓള് ഗൾഫിലായിരുന്നു ഇപ്പൊ വന്നതാ. ഇപ്പ അടുത്ത മാസം പോവും തിരിച്ച് അപ്പൊ അമംമ് പോവുന്ന് അങ്ങനെയല്ല ഒരു മാസം രണ്ടു മാസം കൂടുമ്പെല്ലെ അങ്ങോട്ട് പോകുന്നില്ല കുട്ട്യേൾക്ക് സ് വിദ്യാലയങ്ങളൊന്നും അവധി ഇല്ലല്ലോ ഇന്നാ പോവാൻ കയിലല്ലോ.
ആഹ് അതെ അതെ അതെ
പോരു അപ്പാ അന്റെ ഉമ്മാരെ അനിത്തിയുടെ കുട്ടീണ്ട്. അപ്പൊ അന്റെ അനിയത്തി ആയിട്ട് വരും അപ്പൊ അവള് ഇടു അവൾ മൂന്നാം ക്ലാസ്സിലാ. ഇപ്പൊ ഇവൾ പറയും ഞാന് എത്രീ യിലാവുമ്പാ ഇവളെ ഇട്ക്കാ കണക്ക് പറയും. ക്കെടുക്കെണ്ടേ അന്റ അനിയത്ത്യല്ല നിക്ക എടുക്കണ്ടേ കണക്കാ.
ആഹ് പിള്ളാർക്ക അറിയത്തില്ലല്ല
ആഹ് അല്ല അവര്ണ്ടാളും നല്ല ക്ക ചെറുപ്പത്തിലെ അവർ രണ്ടാളും. രണ്ട് ആ മൂന്നു വയസ്സിന് വ്യത്യാസാണ്. അനി അനി അന്റ അനിയത്തിയായി റ്റും. അന്റ മോള് അന് ഞാൻ പറ്ഞ്ഞു. ഈ കുഞ്ഞ് അനിയത്ത്യായിട്ട്. അപ്പൊ അവര് ചെറുപ്പത്തിൽ ഒന്നിച്ച് വളർന്നോണ്ട്. ഒര് ഏട്ടത്തി അനിയത്തിം പോലെയാന്ന അവര്
അതെ
അപ്പൊരു ഉം ഇപ്പൊ ഇങ്ങനെ എപ്പം പറിം. ഞാന് ഇടുക്കാനായി അവൻ കൊറ്ച്ചും കൂടെ വളരണം രണ്ടാം ക്ലാസ്സിൽ എത്തണം. ആ രണ്ടില എത്തണം അവള് എടുത്തണം. അവള് ഇട്ത്തില്ലെ. ഇന്നത്ത്. പറ്ഞ്ഞോണ്ട്ക്കും. മോന അങ്ങനെ ഒന്ന് എടുക്കാ ഇല്ലെ അനിയത്തിടെ കുട്ടി കൊർ തടിണ്ട് അപ്പം. അങ്ങനെ പെട്ടെന്ന് പൊക്ക മോന്റെ അത്രന്നെ വെയിറ്റ് ആയി. മോൻ അത്രേ വെയിറ്റില്ല. പക്ഷെ കുട്ടിക്ക് വെയിറ്റ് ഇണ്ട്. ഓളും വെയിറ്റുണ്ട് ഞമ്മ വെ റ്റ് ഇല്ലാത്ത ആളാ നമുക്ക് അത്ര ഇതില്ല നമ്മ മക്കളായാലും. ചാനും മക്കളൊന്നും അത്ര തടിയില്ല.
ആഹ് ആഹ് ആഹ് എന്ത്വാരുന്ന മക്കള് ഒണന്നൊ. ഇതീപ്പ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു.
ചെറ്യേ യ കുട്ടിക്കും അത് കൊടുക്കോ.
ആ എല്ലാം കഴിക്കും
അല്ല അങ്ങനല്ല ഉപ്പ്മാവ് പിന്നെ വേം വള്ളം കുടിക്കെണ്ടെ. പിള്ള ചെറുതായോണ്ട് ചോയ്ച്ച.
ആഹ് അ എല്ലാം കഴിച്ചോളും കൊഴപ്പൊന്നുല്ല പഴം കൂട്ടികൊടുത്താലേ.
ആഹ് ഞാൻ ഞാൻ പുട്ട് കൊഴച്ച് വെച്ചു. എണീച്ചനേരത്തെ കൊഴച്ച് വെച്ചു. അപ്പോ ഇനിയിപ്പോ കടേന്ന് ചെറിയ റോ റോബസ്റ്റ് വാങ്ങണം റോബസ്റ്റ് ഇവർക്ക് ഇഷ്ടം.
അപ്പൊ അങ്ങനെ ആക്കാ വിയാര്ച്. അത് കറി വെക്കുന്നില്ല
കറി വെച്ചാ ശരിയാവുല ഇന്നാ ഉച്ചക്ക് മന്തിയാക്ക്ന്നു. അപ്പൊ കറി വെച്ചാൽ അത് വേസ്റ്റ് ആവും. വാക്കി യാവുലേ.
ആഹ് ശെരിയാ
ന്നാ പിന്നെ അതിന്റെ ഇതില്ല. അത് ചിക്കന് അട വെള്ളൂറാൻ വെച്ചിട്ട്ണ്ട്. മസാല പിടിപ്പിച്ച് വെച്ചാ വെള്ളത്തില് അരിയിട്ടാ കുക്കർ കുക്കർ മന്തിയാക്കാന്ന്
ആഹ് ആഹ് ഇന്നെല്ലാരും ഉള്ള ദിവസാണല്ലോ
അല്ല ഞാൻ ഇങ്ങനെ ആക്കിയ ഉച്ചക്ക് ആക്കിയാ രാത്രിത്തേക്കും ആയി പിന്നെ പണിയില്ല.
അതിപ്പം എപ്പം ശീല ഇതായില്ലേ ശീലായില്ലേ ഇപ്പൊ രാവിലെ എണീച്ച് ഉച്ചക്കത്തേക്കും ആക്കി കഴിഞ്ഞാല് പിന്നെ ആഹ് പണിയില്ലല്ലോ രാത്രിത്തേക്കൊള്ളത് രാവിലത്തെ കടി യണ്ണൻ കൊണ്ടോവും രാത്രിയും കടി എന്നും കടിയാക്കും ചോറ് വെക്കാറില്ല രാത്രിയൊന്നും
അതെ
ഉം
ഇവിടെ രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കുന്നത് തന്നെ രാത്രിയിലും കഴിക്കും ഞാനും മക്കളല്ലേ ഉള്ളു ഹസ്ബൻഡ് ജോലി സ്ഥലത്താ
ആഹ് ഞാന് നമ്മ അങ്ങനെയല്ല നമ്മ ചോറ് ഉണ്ടാക്കുമ്പം കൊറച്ചേ ഉണ്ടാക്കും ചെറിയ പാത്രവും കൂടിയാണ് പാടാക്കാനും കയില്ല. വേറെന്താ
മഴ പെയ്തുകോണ്ടിരിക്കുകല്ലേ ഇനിയിപ്പോ തുണിയലക്കി തോരാനിടുന്ന
നീ പറയല്ലേ ഏഹ് മനുഷ്യനാട അപ്പൊ കുട്ടിക്ക് ഉറങ്ങുമ്പോ ഇത് ഇട്ട് കൊടുക്കൂല്ലേ?
ആഹ് പാമ്പേഴ്സ് വെച്ചു കൊടുക്കും അത് രാത്രി മാത്രമേ വെച്ച് കൊടുക്കത്തോള്ളു പകല് വെച്ച് കൊടുക്കില്ല.
ആഹ് പകല് വെക്കില്ല. പക്ഷെ രാത്രി വെച്ചില്ലെങ്കിൽ പിന്നെ പാ ബെഡ്ഷീറ്റ് അടക്കം അലക്കേണ്ടി വരും.
ആഹ് ആഹ്
അത് ഇതെടുക്കാൻ കഴയില്ല. പക്ഷെ അലക്കുന്നല്ല ഉണക്ക് ഉണ ഇപ്പൊ ഞാന് ഇന്നലെ രാത്രിയെല്ലാം ആഹ് വരാന്തേല് ഫാൻ ഇട്ടിട്ട് ഇന്നലത്തെയല്ല മിനിയാന്ന്തിരുമ്പിയത് ഒന്നും കൂടെ ഓരോന്ന്ഓരോന്ന് ഒണക്കി ഇപ്പം ദേ ഇന്നലെ അലക്കിയത് പുറത്തിട്ട് ഞാനിപ്പോ രാവിലെ ആഹ് കളി കാണുമ്പോവര് അത് ഞാന് ഇയിലേക്കിട്ടിട്ട് ഇപ്പൊ പുതിയത് കൊണ്ടിട്ട്.
അല്ലാതെന്തെയ്യും വെയില് വരും ഇന്നലെ ഇച്ചിരി എ ങ്കിലും ഒരു തോർച്ച ഉണ്ടായിരുന്നുന്ന് പറയും ഇന്ന് അതുപോലും കാണത്തില്ല.
പക്ഷെ എനക്ക് പിന്നെ ആഹ് ഇത് ശെരിക്കും ഉണങ്ങില്ലെങ്കൊ ഒരു തണുപ്പോട് കൂടി ഇടുമ്പോന്തെല്ലോ ആവും.
ആഹ് ആന്ന് നമ്മള് വെയില് കൊള്ളിച്ചെടുക്കുന്ന പോലെല്ല
എനക്ക് കുട്ടികൾ ഇടും പക്ഷെ എനക്ക് ഇട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല പിന്നെ ഞാനന്നോക്കും പിന്നെ ഇവര് അങ്ങനെ രാത്രി ഇട്ട തന്നെ ആടെ എടുത്തെച്ച് സ്കൂൾ വിട്ട് വന്ന് അതന്നെ ഇടും എന്ന് വെച്ചാൽ ഇവര് പുറത്തൊന്നും പോയി കളി ക്കൂല മണ്ണിലോ ഇതൊന്ന് ആക്കി കളിക്കൂല.
ഒരു മുഷിഞ്ഞ മണവല്ലേ തുണി ഉണങ്ങിയില്ലെങ്കി?
ആഹ് അല്ല ഇവര് അങ്ങനെയല്ല വൈകുന്നേരല്ലേ വരും അപ്പൊ ആഹ് രാത്രി തന്നെ പിറ്റേന്ന് വന്നിടും അങ്ങനെ ഇതാക്കുവൊന്നുല്ല പിന്നെ മഴയല്ലെ പിന്നെ പ്രശ്നവൂല്ല.
അപ്പോയ്ക്ക് ഉറങ്ങുമ്പേക്ക് രാവിലെ ആവുന്നുണ്ടല്ലോ അപ്പൊക്കെ സ്കൂളിൽ പോകാന് വിദ്യാലയ പോവാനായില്ലേ? സമയായതുള്ളു
എണീക്കാതെ ഇരിക്കുവാണേലോ
രാവിലെ കുട്ടിക്ക് ഭക്ഷണെല്ലാം കൊടുത്തോ? അല്ല പണി ചെയ്തോണ്ടിരിക്ക കഴിഞ്ഞിട്ടൊന്നുല്ല.
ഞാനിവിടെ ഒന്നും തൊടങ്ങിയില്ലെടാ കൊറച്ച് ഇവിടെ കഴിയട്ടെന്ന് വിചാരിച്ചു എന്താ വച്ചാ തണുപ്പ് കൊണ്ട് എങ്ങോട്ടും എറങ്ങാൻ തോന്നുന്നില്ല എവിടെങ്കിലൊക്കെ ഇരിക്കാൻ തോന്നും.
ഗ്യാസിലല്ലേ അടുപ്പത്തൊന്നും അല്ലല്ലോ?
ഏയ് ഗ്യാസിനാത്താ
ഉം ഇവിടെ അടുപ്പൊന്നുല്ല അതിന് സ്ഥലോല്ല ഗ്യാസ് അല്ല അടു അടുപ്പ് ഇണ്ടെങ്കിൽ ശരിക്കും വെള്ളം ഇങ്ങനെ വ ഇച്ച് സ്റ്റോക്കെയതേനി എല്ല എടുത്ത് കുടിച്ചാ മതിയല്ലോ
എടാ അങ്ങനെയല്ല ഇവിടെ അടുപ്പിന്റെ സൗകര്യോന്നും ചെയ്തിട്ടില്ല ഗ്യാസിന്റെ ഉള്ളൂ
അല്ല നമ്മ ഇങ്ങനെ ഇതാക്കി നിക്കല്ലേന്നോ അപ്പൊ ഇവിടെ അയ്ന് സൗകര്യ ഇല്ല
ആഹ് ഇപ്പത്തെ അടുക്കളയിലൊന്നും അങ്ങനെ ഒന്നും ആരും കൊടുക്കില്ല
ഇത് പഴയതാ ഇത് എത്രയോ കൊല്ലം മുപ്പത്തിരണ്ട് ആ അത്രയോ കൊല്ലം ഇതാ എന്നിട്ട് അവരെ മകൾക്ക് എഴുതി കൊടുത്ത് അവര് പിന്നെ നല്ല നല്ലം ഇതാക്കി കാവി മാറ്റി ടൈലിട്ടു അങ്ങനെയ ഏഴ് വിളിക്കാട്ടോ
ആഹ് ശരിയെടാ ശരി